ഹലോ ആഹ് കേൾക്ക്ന്ന്ണ്ട്
എന്തെടുക്കുവാ
ഇതാവിടിരിക്ക്ന്ന്
ആ എന്ത്ണ്ട് വിശേഷങ്ങളൊക്കെ
നല്ല വിശേഷം
ആ
ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ
കഴിച്ചൂ
എന്താണ് സ്പെഷൽ
സ്പെഷൽ ദോശ ദോശയും ചമ്മന്തിയും
ആ
വീട്ടിൽ തന്നെ ഇരിപ്പാന്ന്
ആ ഇന്ന് വീട്ടിലിരിപ്പാ
അവധിയാണല്ലോലേ
ഇന്നവതിയല്ലേ
മഴ പെയ്തോ ഇന്നലെ
മഴ പെയ്തിട്ടില്ല ഇന്നലെ ചാറി പോയി പെയ്തില്ല
ട്ടും പെയ്തില്ല ഒന്ന് പയ്യെ ചാറിയതേള്ളൂ
ഉം
അമ്പലത്തിൽ പോയില്ലാ
ഇല്ലാപ
ആ എന്താ
വീട്ടിലിതാ ഓരോ പണിയെടുക്കുന്ന്
ആ ചേട്ടനൊക്കെ പണിക്ക് പോയോ
ആ ഇന്ന് മൊത്തത്തിൽ ലീവാണല്ലോ ലെ
പിള്ളേരെന്താക്കുവാ
പിള്ളേര് താ ഒരാള് എന്റെ കയ്യിലിരിക്ക്ന്ന് ഒരാള് ഇതിലെ നടക്ക്ന്ന്
ഏ വീട്ടിലാണോ
ആ എന്റെ വീട്ടിലാ ഒള്ളത്
ആ
ഇന്നലെ വൈന്നേരം വന്നതാ
ഏ
സ്ക്കൂൾ തൊറക്കാറായില്ലേ രണ്ടോസം നിന്നിട്ടങ്ങ് പോവാലോ പിന്നെ
ആഹ് പിന്നെ വിത്ത് കാണക്കാല്ലേ മോൻ ഒന്നിലേക്കോ എൽ ക്കെ ജി യൂ ക്കെ ജി യോ
മോൻ ഇനി രണ്ടാം ക്ലാസ്സിലോ
രണ്ടാം ക്ലാസ്സിലേക്ക് ഉം
മോൾ ഡ്യൂട്ടിക്ക് പോയോ
അവൾ അവിടെ നിർത്തി
അതെല്ലേ ആഹ് വേറെ എവിടെങ്കിലും ആയില്ല
ഇല്ല ഇല്ല അവൾ കോഴിക്കോട് നോക്കുന്നുണ്ട് ആയില്ല
ഉച്ചത്തെക്ക് ചോറൊക്കെ ആക്കണോ
ചോർ അടുപ്പത്ത് കറി വെക്കണം
എന്താ കറി
കറി എന്താ വെക്കുവാന്ന് ഇപ്പോ ആലോയി അതാണ് ആലോയിച്ചിരിക്ക് ഇന്നലെയാണെ ചിക്കൻ വേടിച്ച് ഇനി ഇനിപ്പ എന്ത് മേടിക്കാൻ
ആഹ് ആഹ് ഇന്ന് മീനില്ല ഇന്നലെ ഒന്നും വന്നിട്ടില്ലെന്ന്
ഉം
പെരുന്നാളിന്റെ അവ ധി ആയിരിക്കും മീൻക്കാർക്ക് ഒക്കെ നല്ല വെയില അല്ലെ മഴ പെയ്യുന്നു തോന്നുല്ലാ വൈന്നേരം
ഉം മഴക്കാർ മൂടി നിക്കുന്നുണ്ട്
നിക്കുന്നുണ്ട് ഇന്ന് നമ്മടെ അവിടെ അമ്പലത്തിൽ ഉത്സവാ
ഏഹ് എവിടെ അയ്യപ്പന്റെയോ
അല്ല എന്താന്ന് എനിക്ക് അറിയത്തില്ല എന്തോ ഒരു അമ്പലത്തിൽ
ഏഹ്
അപ്പ അവിടെ ഉത്സവാ
ആഹ് ആഹ് ആഹ്
അങ്ങനെ ഇന്ന് അതിന്റെ തിരക്കുകൾ ഒക്കെയാ അവിടെ ഫുള്ള് ഇന്നലെ രാത്രി വെടിക്കെട്ട് ഒക്കെ ആയിരുന്നു നല്ല രസോണ്ട്
ഏഹ്
ഉം ഇന്നലെ വിഡിയോയിൽ ഒക്കെ കണ്ട് ഞാൻ പോയിട്ടില്ല
ആഹ്
ഏഹ് വാളു പോന്ന അമ്പലം
ആ ആ ആ
ആ
പിന്നെ വേറെ എന്താ
വേറെയെന്താ വിശേഷം
വേറെ എന്ത് വിശേഷം ഇങ്ങനെത്തന്നെ നടക്കുന്നു കിടന്ന് ഓട്ടം രണ്ട് മാസമായിട്ട് നല്ല രസം അല്ലേ
ഇനി ഇപ്പോ സ്കൂൾ തുറന്നാലേ അതിന്റെ തിരക്ക് രക്കായിരിക്കും അല്ലേ
തിരക്കായിരിക്കും ഇത്രയും ദിവസം ഇസ്ക്കൂൾ ഒക്കെ തുറന്ന് ന്നാമതി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു
ചോറൊക്കെ എടുത്തിട്ട് പോകണ്ടേ
ആ ചോറ് കൊണ്ടുപോകണം
ആ ആ
പിന്നെ ഈ കൊല്ലം സ്നാക്സ് കൊണ്ടുപോകണ്ടാ അതുകൊണ്ട് സമാധാനമുണ്ടല്ലേ രാവിലെ ചോറ് ചോറിന്റെ കൂടെ സ്നാക്സ് വേണം
ആ
ചോറ് പിന്നെ കൊടുത്തു വിടാൻ കറിയാണ്
ആ കറിയാണ് അവരൊന്നും കഴി ക്കൂലല്ലോ അങ്ങനെ
ഇറച്ചി മീനും ഒട്ടും കൊടുത്തു വിടാനും പറ്റില്ല മറ്റ് പിള്ളേരും കൂടെ ഉള്ളതല്ലേ
ആ അങ്ങനെയുണ്ട്ല്ലേ
ന്റെ എല്ലാ പിള്ളേർക്കും ഒരു പോലത്തെ ഇത് കൊടുക്കണമെന്നാ അപ്പോ അവർക്കങ്ങനെ അവര് ഫുഡ് കൊടുക്കുമ്പോ പിന്നെ ഇറച്ചിയും മീനും ഒന്നും മീൻ കൊടുക്കാം ഇറച്ചി ഒന്നും അങ്ങനെ കൊടുത്ത് വിടരുത് എന്ന് പറയും
ഏ
എല്ലാം മക്കളല്ലേ കുഞ്ഞ് മക്കൾക്കൊന്നും അറിയില്ലല്ലോ
ആ ആ
ഇങ്ങനെ ചോറും കറിയുക്കെ കൊ കൊ
അപ്പോ എന്തുമേ കറി കൊടുത്ത് വിടും ദിവസം
ചില ഇപ്പോ ഞാൻ കുറച്ച് സോയാബീനൊക്കെ വേടിച്ച് വയ്ക്കും സോയാബീനോ പ്രൊട്ടക്റ്റ യോ അങ്ങനെയൊക്കെ ഒരു തോര പച്ചക്കറി സാധനം കൂട്ടൂല
ആ
പച്ചക്കറി ഒന്നുമില്ല എല്ലാം ചാറ്
ആ
സാമ്പാറൊക്കെ വച്ച് കഴിഞ്ഞാ അയ്ല് ഉരുളക്കിഴങ്ങ് മാത്രം തിരഞ്ഞ് പിടിച്ച് ഒരു കക്ഷണം കൊടുത്താൽ ഒക്കും
അയ് യ്യോ
വ് ട്ടയിഞ്ഞ വൈന്നേരം സ്കൂൾവിട്ട്ട്ട് വരുന്ന സമയാമ്പം പാത്രംകഴുകാൻ എടുത്തു നോക്കുമ്പൊ ഫുള്ളാ കറി മാത്രവിടെത്തിരി പ്പ
ആയ്യോ
ഹ്‌ഹാങ്ങ അങ്ങനെയാണ് അയ്ന്റെ കാര്യം വീശിരിക്കുമ്പം പിന്ന അതുത് ന്നൊക്ക പറഞ്ഞ് പിള്ളേരങ്ങ് തിന്നോളു.
ത്‌ന്നോളു.
പിന്ന ക്കറിയില്ലെങ്കിലും അവലെന്തെങ്കി പലഹാരോ സ് സ്കൂളിപോയി കഴിയുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട്
ആഹ് ഉസ്കൂൾ പോകുമ്പോ ഭയങ്കര പാടല്ലേ തിന്നില്ലെങ്കില് വെശക്കുലേ വൈകുന്നേരം വരുമ്പോ ദൈവമേ
ട്ടി വൈന്നേരം വരെരിക്കണ്ടെ വീ ഇത് ഇങ്ങനെ കേറി എറങ്ങി തിന്നന്നൊണ്ട്
വീട്ടിലാണോ കണ്ണിക്കണ്ടതൊക്കെ എന്തെങ്കിലുക്കെ എടുത്ത് തിന്നോ
അതെന്തെങ്കിലും തിന്നും. ബുക്കൊക്ക വേടിച്ചൊ മക്കക്ക്?
ജൂ എല്ലം മേടിക്കണം
ആഹ് ഞങ്ങള് കഴിഞ്ഞ ദിവസം ടൗണിൽ പോയപ്പോ ഓ ഹ് ഓരോന്ന് ഓരോന്ന് റൊന്ന് മേടിച്ച്
ഞാനിപ്പതാ വിചാരി
യാണോ ബുക്ക്നൊക്കെന്നാ വെലയാന്നറിയോ?
എമേ ഇവക്കാണെങ്കില് വല്യനോട്ടെന്നെവേണം
ആഹ്. ഞാനും ചെക്കനു ഇപ്രാവിശ്യം വല്ല്യനോ ട്ട മേടിച്ചത്
ആഹ് അതിനെത്ര എഴുപത്തഞ്ച് രൂപ വരും
ആഹ് ഇവിടെ ആ മൈസൂർ റോഡിന് ഔടെള്ളത് ല്ലേ?
ആഹ്
വെലക്കൊറവുണ്ട് ഒന് ആ ഒന്നെട്ത്താ ഒന്ന് ഫ് ഫ്രീ ന്നൊക്കെ പറയുന്നെ പക്ഷേ റ്റ ഒന്നിന്റെ വെലക്ക് ആ ഒന്നിന്റെ വിലയാവണ് രണ്ടിരാവുന്നത്
ആ ഹ ഹ
ച്ച വല്യാ കൊഴ് പോലെന്നത്യാവശം മേടിച്ചു ക്വാ ക്വാളിറ്റി ഒന്നും കൊഴപ്പില്ല
അ അ അ
ഹങ്ങനെ വല്യയ കൊഴപ്പല്ലാണ്ട് എല്ലാ സാനം മേടിച്ചു
ആ
ങ്ങനെയെല്ലാം വേടിച്ചു ബേഗിനൊ ക്കെ എന്നാ വെലയാന്നറിയോ അറുന്നൂറ് എഴുന്നൂറൂപേ കൊറഞ്ഞ് ബേഗില്ല
ദൈവമേ എൻ ദിസ് ഷ്ടത്തിനു വാങ്ങണം ബേഗു വാങ്ങണം കൊടവാങ്ങണം
ആ കൊട ഞങ്ങള് മേടിച്ചില്ല കൊട ഒരെണ്ണം മേടി ക്കും തെട് നടത്തുമൊത്തം പൈസേ സ്കൂളിലോട്ടിനി ഫീസ് അതായി ഇതായിരുന്നു പറഞ്ഞിനി തൊടങ്ങുവല്ലേ ഉള്ളു ഫീസടക്കണം കഴിഞ്ഞ കൊല്ലം അവര് ഞങ്ങൾ പുതിയ യൂണിഫോം മേടി ചെയ്യും പ്പോലായപ്പത്തേക്കും യൂണിഫോം മാറ്റി അപ്പയിനി അതും കൂട പുതിയത് മേടിക്കണം
അയ്യോ
അതിന് കഴിഞ്ഞോസം കൊണ്ട് അളവെടുത്തു ഇനീപ്പം അത് പുതിയത് കിട്ടണം നിപ്പ യൂണിഫോം ഒക്കം പഴേതു അഡ്ജെസ്സ് ചെയ്യന്നു വിചാരിച്ചു ഇനിപ്പം പാകാവോ ഇല്ലയോ ഒന്നും അറിയില്ല
ആത അയ്യോ ഇവരെന്തിന്നാ വർഷം വർഷം മാ
ആവ കഴിഞ്ഞ കൊല്ലം പുതീത് മേടി സേ ഭൈങ്കര പൈസയാ
ആ
ആണിപ്പം സ്കൂളിലെ വെക്കേഷനാണെങ്കിലെന്നും ഹോംവർക്കാ
ആയി വെക്കേഷനായാലും ഹോംവർക്കാ
ഇല്ലാലോ ഹോംവർക്കെ കൊച്ചുചോയിക്ക്ന്ന് എനിക്ക് കളി ക്കാൻ വേണ്ടിയല്ലേ വെക്കേഷൻ തന്നെ പിന്നെന്തിനാ എനിക്ക്ഹോംവർക്ക് തരുന്നേന്നാ ചോയിക്കുന്നേ ഇങ്ങനെയാ ചോദിച്ച് ത്തോണ്ടിരിക്കുന്ന് എ അങ്ങന ഓരോന്നായിട്ട് ങ്ങന പോന്ന് മാങ്ങേക്കെ യായോ
ഓ മാങ്ങേക്കായി ദാ വാങ്ങു ദിവസംമാങ്ങ കോമാക്ക് പിന്നേം പഴുക്കുന്നു
ആ.....
ആ
റ്റൂല്ല മാവേല് ഇഷ്ടം പോലെ ഒണ്ട് കളയും അണ്ണാൻ വന്ന് പറിച് കളയും
കേറി പറിച്ചെച്ച് വെച്ച് കഴിഞ്ഞാൽ പഴുകുല്ലാ
ആ
കഴിഞ്ഞ ദിവസം ഉപ്പിലിടാൻ വേണ്ടി കുറച്ച് പറിച്ച് നോക്ക്മ്പോ ഫുൾ ചെനച്ചു പോയി നല്ല കളർ ആയി
ആ ഹാ ഹാ
അതന്നെ കിട്ടോ പുറന്തൊലി ഇച്ചിരിയങ്ങ് ചെത്തി കളഞ്ഞിട്ട്
ആ
മൊളക്ഒക്കെ ഇട്ടിട്ടു സ്കൂൾ തൊറക്കുമ്പോ കൊടുത്തു വിടാലോ അങ്ങനെയൊക്കെ ആണേ ഇച്ചിരിച്ചെ കൊണ്ട് പോയിക്കോളും അങ്ങനെയാണെങ്കിൽ ശരിക്കും ഒരു തോന്നലിന് അങ്ങ് കൊണ്ടോകും അങ്ങനെ കഴിച് ന്നോളും
ഞാനുമതെ ഉപ്പിലിട്ടു വെച്ചിട്ടുണ്ട്
മുഴുവനും ഇട്വോ
ഇല്ല അരിഞ്ഞിട്ട്
ആ ഞാനും അരിഞ്ഞ മുഴുവനും ഇടും
സ്കൂൾക്ക് ചോറ് കൊണ്ടു പോകണം ഇനി ഒമ്പതാം ക്ലാസ്സ്‌ ല്ല ല്ലെ ചെറുത് കുട്ടികളോ?
ആ ശേ മക്കളൊക്കെ ഉറക്കാണോ?
ഇല്ല എല്ലാ എണീച്ചു.
ആഹ് ഞാൻ രാവിലെ കുറച്ച് നേര കെടക്കണ വിചാരിച്ച ദിവസം ആണെങ്കില്
ങേ ഹാ ഹാ ചെറുത് എണീച്ചിട്ടുണ്ടാവും ല്ലെ
നമ്മളാഎണീക്കുന്നതിന്റെ പുറകെ
അ ആഹ്
അഞ്ജക്ക് പോ അഞ്ചു മിനിറ്റാടെ കടക്കും ക്കോ പുറകെ ഇങ്ങ വരും അടക്കുവേ ഉറക്കവും ഇല്ലാത്ത കൊച്ച അത്
ഹാ ഹാ
ഇപ്പ ആള് കെടന്ന് കെട്ടിപ്പിടിച്ച് കെടാ ക്കുവാണെങ്കിൽ കൊറച്ച് നേരം കെടന്നോളും.
ആ ആ ആ
ട്ടില്ല കൊച്ചിൻ
ഏ ഏഹ്
ഒച്ച ഒന്നും കേൾക്കാൻ പാടില്ല കൊച്ചങ്ങനെ ഒ ഇതാക്കിട്ടിരിക്കും ഇപ്പോ പയ്യെ പിടിച്ചു നിക്കാൻ തുടങ്ങി അതുകൊണ്ട് പേടിയാ എവിടേം ഇട്ടിട്ട് മാറാനും പറ്റില്ല.
ആ കൂടാള് വേണം
ആള് വേണം ഒന്നും പൊറത്തോട്ട് ഒന്ന് ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല അലക്കാനൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്
അയ്യോ
പിന്നെ വാഷിംഗ്‌ മെഷീൻ മേടിച്ചകൊണ്ട്
ആഹ്
അതിലങ്ങുഇടുവ ഇവനെ എടുത്തോണ്ട് തന്നെയ ചെയ്യുന്നെ തുണി വിരിച്ചിടാൻ നേരത്ത് പിന്നെ ആരെങ്കിലും എടുക്കും ആർടേംകൂടെ പോകുല എല്ലാരേം കാണുമ്പോൾ ഭയങ്കര കരച്ചിലാ എന്നെ കണ്ട് കഴിയുമ്പോ എന്നെ കണ്ടില്ലെങ്കിൽ ഒരു കൊഴപ്പോം ഇല്ല കേട്ടോ
ആഹ്
കണ്ടാലാണ് കൊച്ചിന് പ്രശ്നം
ആഹ്
ഹങ്ങനെ
കൊറച്ചുംകൂടെ ആവണം എന്ന ശരി ആവും
അതാ ഇച്ചിരിം കൂടെ ആയിക്കഴിഞ്ഞ എവിടെങ്കിലുമൊക്കെ ധൈര്യായിട്ട് ഇറങ്ങി പോവാലോ അന്നാലും പോവോന്ന് അറിയത്തില്ല പിന്നെ സ്കൂളിൽ പോകുമ്പോ ഇവർടെ സ്കൂൾ നേരത്തെ വിടും നമ്മള് എവിടെയും ജോലിക്ക് പോയി കഴിഞ്ഞ നമ്മള് സന്ധ്യയാവുമ്പല്ലേ എത്തുള്ളൂ
ആ
അതുകൊണ്ട് എങ്ങനെയാനൊന്നും പറയാൻ പ
അയ്യോ
ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക നടക്കുവ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം സമയവു സന്ധ്യ ആകുന്ന വരെ അറിയുന്നില്ല ഇപ്പൊ
ഉം അവന്റെ പോറകിൽ നടന്നോണം
രാവിലെ വീട്ടിലെ പണി അത് കഴിഞ്ഞിട്ട് പിന്നെ സമയം പെട്ടെന്ന് അങ്ങ് പോവും പിന്നെ ഇനി അത് കഴിയുമ്പം കൊച്ച് സ്കൂളിൽ പോയി കഴിഞ്ഞ് രാവിലത്തെ ആ തിരക്ക് പിന്നെ അത്‌ കഴിഞ്ഞിട്ട് ഇവന്റെ കാര്യങ്ങള് പിന്നെ വരുമ്പത്തേക്ക് പഠിപ്പിക്കല് അങ്ങനെ എല്ലാങ്കൂടെ ആയികഴിയമ്പത്തേക്ക് നല്ലതെരക്കായി
അയ്യൊ